ആഹ ഹലോ ആ കേൾക്കാം നിന്നെ വിളിച്ചിട്ട് എന്തായിരുന്നു നേരത്തെ കി- നേരത്തെ കിട്ടാനെ
ആഹ് അ എന്തോ എന്റെ ഫോൺ എന്തോ കംപ്ലയിന്റ് ആയിരുന്നടി
ആഹ എ്ന്റെ ഇതേപോലെ കംപ്ലൈന്റ് ആയിരുന്നു പിന്നെ ഹ് കൊണ്ട് ഡിസ്പ്ലേ കൊ് നമ്മള് ശരിയാക്കി കിട്ടിയായിരുന്നു ഫോണ് ആ അപ്പൊ പിന്നെ ശരിയാക്കി ആഹ പിന്നെ മോള് സ്കൂളിൽ പോയോ
ആയോ ഉണ്ട് ഇവിടെ
ഉണ്ടല്ലേ
ഉം
പിന്നെ ആ ഇവിടെ ഇവിടെ പോയിടി രാവിലെ ഇവിടെ പോയി ഞാന് ഇല്ല ഇന്ന് പൊട്ട ക്കൻ ബിരിയാണി മതിയന്ന് പറഞ്ഞ് ഞാനത് വെച്ച് കൊടുത്ത് പിന്നെ ആഹ്
എങ്ങനെ ഉണ്ടാക്കി അതൊക്കെ
അത് ചോറ് വെ നമ്മള് മറ്റേ ജീരകശാല അരിയില്ലേ അത് അതായിരുന്നു ഞാൻ വേടിച്ചത് അത് വേവിച്ചിട്ട് ആ വെന്തിട്ട് അതിനകത്ത് കറ അതൊക്കെ ഇട്ട്ഇളകിട് വേവിച്ചിട്ട് പിന്നെ മറ്റേ വേറരു പാൻ ആത്തോട്ട് നമ്മള് പച്ചക്കറി എല്ലാം - ഒഴിച്ചിട്ട് ക്യാരറ്റും ബീൻസും ് മറ്റേതും കൂടി ഇട്ട് നല്ലതായിട്ട് വേവിക്കണം അന്ന് ഇതായ്പം പിന്നെ എന്തോ ചോറെടുത്തിട്ട് പിന്നെ എന്തോ മസാല ചേർക്കണം കേട്ടോ മ്മ് ബിരിയാണിയുടെ മസാലയോ മന്തി മസാലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ എടുത്തിട്ട് അതും ഇട്ടിട്ട് ചോറെടുത്ത് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മുട്ട ഇടണം മുട്ട പൊട്ടിച്ചൊഴിക്കണം മുട്ട പൊട്ടിച്ചൊഴ ട്ട് പിന്നെ ചോറൂട് എടുത്തിട്ട് കുറച്ച് നമുക്ക് മോക്ക് മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ അപ്പൊ വേറെ കറികളൊന്നും നമുക്ക് - കൊടുക്കണ്ടാല്ലോ
ആ ആ
ആഹ മറ്റല്ലേ സലാഡ് ഇല്ലേ സലാഡ് അല്ലേ പുളില്ലാത്ത സലാഡല്ലേ നമ്മുടെ ഇവിടെ കിട്ടും മറ്റേല്ല സൂപ്പർ മാർക്കറ്റ് അവിടെ അവിടുന്ന് അത് വേടിച്ച് അതും വെച്ച് കൊടുത്ത് താ മതി നല്ല നല്ലതുപോലെ കഴിക്കാം അവളിപ്പം കഴിച്ച് രണ്ട് മൂന്ന് വട്ടം കൊണ്ടുപോയി അപ്പ നല്ല ടേസ്റ്റ് ആന്ന് പറഞ്ഞു ഇനിയും ഉണ്ട അങ്ങനെപ്പൊ അത് ഉണ്ടാക്കി കൊടുത്ത് അപ്പൊ തിന്നുന്നതല്ലേ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും റ്റ ചോറ് കൊണ്ടുപോയാൽ അതേപോലെ തിരിച്ച് മറ്റേ കറികളും അതും എല്ലാം കൊണ്ടുവരും അപ്പൊ ഇത് കൊടുത്തപ്പോ അവള് കഴിച്ച് മറ്റേ നിന്റെ മോൾക്കും ഉണ്ടാക്കി കൊടുക്ക് കേട്ടോ
ആഹ് ഒരു ദിവസം ഉണ്ടാക്കി കൊടുക്കാടി നീ പറഞ്ഞാ മതി ഞാൻ- വിളിക്കുമ്പളേ ഒന്ന് പറഞ്ഞ് തന്നാൽ മതി
ഒക്കെ ഒതുങ്ങിയോ
ജോലിയൊക്കെ ഒതുങ്ങി മത്തി കുറച്ചു നേരം ആയല്ലോ കിട്ടീട്ട് മീനേ
ഉം
കിട്ടീട്ട് പിന്നെ ഞാൻ അത് വെട്ടി വറുത്ത് കറിയും വെച്ച്
ആ അല്ലെ കുക്കർ ഷോ ഇല്ലേ ഏഷൃനറ്റിനകേത്ത
എന്താടാ
നമ്മുടെ ഏഷ്യാനെറ്റിനകത്ത് പ്രോഗ്രാം ആ അതിനകത്ത് ഇത് അത് പോലെ മത്തി അവരുണ്ടാക്കിയത് കണ്ടോ
ആ ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ കണ്ടില്ല
ആ മത്തിയാണ്ട് വെള്ളം ഒഴിച്ച് വേവിച്ചട്ടെ ഒരു ഉള്ളിയും കൊച്ചുള്ളിയും മുളകൂട്ടി വേവിച്ചിട്ട് അതിനകത്തോട്ട് വേവിച്ചിട്ട് തേങ്ങാപ്പാല് ഒഴിച്ച് ഇച്ചിരി മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടി ഇട്ട് അങ്ങനെ അല്ലേ അനുമോള് ണ്ടാക്കി. സൂപ്പറാര്ന്ന്
ആ ആ, ആ ആ ഞാനിങ്ങനെ ഫോണിനകത്ത് ഇനെ അല്ല ഇവിടെ എപ്പോഴും മുളകറിയാണെന്നും പറഞ്ഞ് ചേട്ടൻ ബഹള. എന്നും മുളക്‌ കറി, എന്നും മുളക് കറി പറഞ്ഞു അങ്ങനെ ഇന്ന് ഞാൻ പിന്നെ അല്ലാതെ തേങ്ങാ കറി വെച്ച്.
അതന്നെ പിന്നല്ലെ തെരളി തെരളി എല പോയി ഞാൻ ഒരു സ്ഥലത്തു നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആ അപ്പ അവിടുന്ന് കൊണ്ടുവന്ന ചക്ക പഴുത്ത് അപ്പം പഴുത്ത ട്ട് അത് ഞാൻ കുമ്പിള് കുമ്പിളപ്പമില്ലേ അതൊന്ന് ആ ഗോതമ്പ് പൊടിയായിട്ട് ഉണ്ടാക്കി വെക്കാന്ന് വിചാരിച്ചു, സമയം കിട്ടുമ്പൊഴെ ഒരു മൂന്ന് മണി ആകുമ്പോ ആ ആ ഇവിടെ ഇല്ല ഞാൻ അപ്പറത്തെ വീട്ടിന്ന് കൊണ്ടുവന്നയാ.
ആണോ
ആ, അങ്ങനെ രണ്ടു മൂന്നെണ്ണം കൊള്ളാ കൊള്ളില്ലാരുന്ന് ഇലയൊക്കെ, രണ്ട് മൂന്നെണ്ണം പിച്ചി വെച്ച് അതെല്ലാം ഇനി വൃത്തിയാക്കിയിട്ട് ഉണ്ടാക്കിയെ പറ്റു ഇടണം വരുമ്പോഴത്തേക്ക്
ആ ഇവിടെ പിന്നെ മോന് അങ്ങനെ അഥവാ ഇന്നലെ ഞാൻ വീട്ടിൽ വരെ പോയായിരുന്നു കേട്ടോ അപ്പൊ അമ്മയൊക്കൊണെങ്കില് അമ്പലത്തിൽ പോയി, അപ്പൊ അമ്പലത്തിൽ പോയപ്പോ അവിടുന്ന് കുറ സ്ലൈഡും കാര്യങ്ങളും ഒക്കെ എനിക്ക് കൊണ്ടുവന്ന് ഇവന് കുറെ കളിപ്പാട്ടം പാട്ടൊക്കെ കൊണ്ട്‌ വന്ന്. അപ്പൊ അത് കൊണ്ടുവന്നപ്പോ ഞാനാണെങ്കില് വീട്ടിൽ കൊണ്ടു വന്നപ്പോ അമ്മയൊക്കെ എനിക്ക് ചീനിയൊക്കെ തന്നു വിട്ടായിരുന്നു. ഞാൻ ഇന്ന് രാവിലെ അത് വേവിച്ച് അന്നേരം ഞാൻ വിചാരിച്ച് അവിടുന്ന് പിച്ചിക്കൊണ്ട് വരാന്ന് വിചാരിച്ചു.
വീട്ടി എപ്പൊ പോയി?
വീട്ടു പോയി ഉച്ച കഴിഞ്ഞ് പോയി ഒരു ചെന്നപ്പോ ആറേ മുക്കാലായി അവിടെ. ആ, അല്ല അമ്മയുടെ കുഞ്ഞമ്മയൊക്കെ ഇങ്ങനെ ഒരു അറ്റാക്ക് വന്ന് അറ്റാക്ക് ഇല്ലായിരുന്നു, നെഞ്ച് വേദന വന്ന് ആഞ്ചിയോഗ്രാം ചെയ്തിരിക്കുവ. അതൊന്ന് കാണാന്, അവിടുത്തെ ചേട്ടന്റെ അമ്മയെ കാണാനൊക്കെ വന്നതാ അവര്. അപ്പൊ പിന്ന ഞങ്ങള് അങ്ങോട്ട് പോയാരുന്നു.
ആ
ഇന്നെലെ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഞൻ മറന്നുപോയി.
ഉം
അപ്പൊ അതുകൊണ്ട് തേക്ക് കുറച്ചുഏത്തയ്ക്ക അവിടുന്ന് തന്ന് വിട്ടു, അപ്പൊ ഞാൻ വിചാരിച്ചു വൈകുന്നേരത്തേക്ക്
അത് വഴറ്റി കൊടുക്ക്, അത് മോൻ കഴിക്കുമെങ്കിൽ ആ വഴറ്റിയിട്ടേ തേങ്ങ ഇട്ട് ഇട്ട് നെയ്യ് ഇട്ട് കൊടുക്കടി.
ആ തേങ്ങ ഇതുവരെ ഇട്ട് കൊടുത്തിട്ടില്ല ഞാനിങ്ങനെ നല്ലെ വട്ടത്തി അരിഞ്ഞരിഞ്ഞ് ചട്ടി എണ്ണ, അതാ നെയ്യ് തേച്ചിട്ട് അതിനകത്തൊട്ട് പെറക്കി നേരത്തി നെരത്തി വെച്ചിട്ട് ഒരു സൈഡ് മൊരിയുമ്പൊ അടുത്ത സൈഡ് മറിച്ചിട്
ഞാൻ പറ്റുമെങ്കിൽ കൊറെ കഴിയുമ്പോ അങ്ങോട്ട് വരാം കേട്ടോ. കൊറെ കഴിയുമ്പോ അങ്ങോട്ട്
ആ, ആ ഞാനാണെങ്കിൽ അങ്ങനെ മറച്ചും, തിരിച്ച്, മറിച്ചും തിരിച്ച് ഇട്ട് കൊടുക്കും, തേങ്ങ ഇട്ട് ഇതുവരെ കൊടു കൊടുത്തിട്ടില്ല ചേട്ടന് അങ്ങ് പിള്ളേരുടെ ഒരു സ്വഭാവ വാ, ഈ നാല് മണി മൂന്ന് മണി ആകുമ്പോം ഫുഡ് അല്ല ചായ കുടിക്കും എന്തേലും ഒന്ന് കഴിക്കൻ വേണം അത് ഈ കടേലെ പലഹാരം ഒന്നും വേണ്ട.
ഓ
അല്ലാതെ എന്തേലും ഇങ്ങനെ ഉണ്ടാക്കുന്ന കേക്കോ മതി അല്ലേ അപ്പൊ ഓ നീ പറഞ്ഞ പോലെ സത്യം ഓ എലയപ്പം ഓ ഏത്തൊക്കെ വെച്ച് എന്തെലും ചെയ്യും അതൊക്കെ ഇഷ്ട അല്ല ഈ കടയിലൊന്നും വേണോ നിർബന്ധം ഇില്ല
ഉം ഉം ഉം
ത്തൂല ഞങ്ങളെ സാനം ഇങ്ങട്ട് ഇന്നലെ മ ന്തി മേടിച്ചോണ്ട് വന്ന് അങ്ങനെക്കൊള്ള സാനം മേടച്ച് വരിയൊക്കെ ചെയ്യും
ട്ട് പോണോന്ന് വെക്ക്ന്ന്ണ്ട് ഏ വിചാരിക്കും ഇതുവരായിട്ട് നടക്കുന്നില്ലേ സ്കൂളി പോണ്ടോ ണ്ടെ മോക്ക് ഭയങ്കര മെനക്കേട ല്ലേ വെക്കേഷൻ സമയത്തും പോവാൻ പറ്റില്ല ആകെ പോയി മൂന്നോസം നിന്ന് പിന്നെ ങ്ങ് വന്ന് കാര്യം ചേട്ടൻ ഒറ്റക്കല്ലേ ഒള്ള് പ്പൊ പോയിട്ടിങ്ങ് വന്ന് ഇനി അമ്മ മോള്ടെ ബർത്ത്ഡേ വരുന്നുണ്ട് അപ്പം ആ അപ്പം വരും
എന്നാ എപ്പഴെങ്ങാണ്ടാന്നോ
ആ ആ ജൂലൈ ജൂലൈ രണ്ട് ആ ഇപ്പം വെര് ഞാൻ വിളിച്ച് വരണേന്ന് പർഞ്ഞ് അയ്ന് നമ്മള് വേറെ ആരേലും വിളിച്ചില്ലെങ്കിലും അവരെ വിളിക്കണോല്ലോ
ഉം വലുതായിട്ടാഘോഷിക്കുന്നുണ്ടോ
അങ്ങനൊന്നുല്ലടി ഇപ്പം മോക്ക് ആറ് വയസവോ ല്ലേ അപ്പം ആ മോ നമ്മള് അനും അഞ്ചു വയസരെ നടത്തിയല്ലോ
ആ ആ ആ
ഇനി നമ്മടെ അമ്മമാരെ വിളിക്കണല്ലോ കാര്യം ഏ വറെ വിളിച്ചില്ലെങ്കിലും അമ്മമാരെല്ലേ വിളിക്കണ്ടേ ഉം ആ അപ്പം അവരെ വിളിക്കണം ഹ അങ്ങനെ അവര് വരും
വരും ഉം പിന്നെ രാവിലെന്തുണ്ടാക്കി
ന്ന് രാവിലെ ഞാന് ഇത് എന്തുട ഒന്നുണ്ടാക്കില്ല ഈ പൊട്ടാറ്റോ റൈസെന്നെ അവള് അവക്കത് മതിയായി ര്ന്നു അത് ന്നെ കൊറച്ച് അഅ്ച്ചിരി അവള അതും കഴിച്ച് മറ്റേ കൊണ്ടോയിൻ ചെയ്ത് സോസ്ണ്ടായോണ്ട് ഭയങ്കര ഇഷ് ട്ടാ അപ്പൊ അത് അതായിട്ട് കൊണ്ട് പോയി ഇന്നലെ ഞങ്ങള് കഞ്ഞ്യാണ്ടാക്ക്യേ കഞ്ഞിയും പയറും അപ്പൊ അത് അതൊ ണ്ടായോണ്ട ഞാൻ എല്ലാ സും കാപ്പി ണ്ടാക്കുന്ന ഞാനാ മോള് സ്കൂളി കൊണ്ടോ വണ്ടേ ഈ ഞ റാഴ്ച ദിവസയൊണ്ട് ഇന്നലെ കഞ്ഞിയും പയറും ഒക്കെ ആ രാത്രി അപ്പൊ ഞങ്ങളൾ അത് ഫ്രിഡ്ജില് വെ ച്ചിരുന്ന് പിന്നെ രാവിലെ ടുത്ത് കള വേസ്റ്റാക്കുന്ന എന്തിനാ അങ്ങനെ പിന്നെ ഞാനങ്ങ് അത് കുക്കെയ്ത് അതൊന്ന് ചൂടാക്കി
ആ ആ
ട്ട് പിന്നെ അത് കഴിച്ച് അത് ഞാനും രജേഷണ്ണോടും കുടിച്ച് പിന്നെ അഅ് അവക്ക് പിന്നെ പൊട്ടറ്റ റൈസ് മതിയായിരുന്നു
ആ ആ ആ ആ
ഇതിൻ്റപ്പർത്തൊരു അപ്പുറത്തൊരു വീട്ടടി പൊളിഞ്ഞു കെടക്കുവ ആണ്ടേ അവട്ത്തെ വെള്ളം പൊട്ടി ഞങ്ങടെ ഇപ്പർത്തോട്ട് വര്ന്ന് ഞാനത് ഇവടെ നിന്നപ്പഴാ കാണുന്നത് സൈഡിലോട്ട് മിക്കാറും ഞങ്ങടെ ത് നറയും മിക്കാവാറും ഞങ്ങടെ ഈ നമ്മടെ വെള്ളം നമ്മടെ ഈ അട്ക്കളയിലെ വെള്ളയില്ലേ അത് അത് ആ മറ്റേ ഇതിന് പറയുന്ന ന്തുവാ എർത്ത് ടാങ്കിനകത്തോട്ടല്ലേ വീഴ്ന്നെ അപ്പൊ അതിന്റെ അവടെ ആ ഈ വെള്ളം മതിലിന്റെ സൈഡികൂടെ വന്ന് വന്ന് വന്ന് അത് ആ വെള്ളം മൊത്തം അയിനഅത്തോട്ട് പോവാ മിക്കറും വഴക്കുണ്ടാവും ആ ഈ ആർക്കെല്ലും ന ല്ല ആർക്കാർക്ക് കൊട്ത്തായ്ര്ന്നേ കൊഴ
ഉം ചേട്ടനുണ്ടോ വീട്ടില്
ഉണ്ടു ണ്ടു ണ്ട്
ആ
വേറൊരാൾ വന്ന് അയാളായിട്ട് അദ്ദേഹത്തിനായിട്ട് ര്ന്ന് കാര്യം പറയുന്നു
ആന്നോ പിന്നെ ജോലിയെകഴിഞ്ഞിരിക്കല്ലേ
ഉം പിന്നെ നമ്മടെ അപ്പർത്തെ രണ്ടു പേര് എവടെയാന്ന് അറിയത്തില്ല ഇതിലേക്കൂടെ നമ്മടെ കൂട്ടുകാരിയില്ലേ അ
ആ ആ ആ ആ
അങ്ങനെ അവരുണ്ടവരോട് എങ്ങോട്ടോ നമ്മളെ ഞാൻ അടുക്കളേ ചുര നേരത്ത് നോക്കി, പോകന്നിട്ടില്ല അവള്മാര്
ആ
പറയാൻ വയ്യ
ആ ആ
ഉം പിന്നെ നിന്റെ ചാമ്പയ്ക്ക് ഞാൻ ഇന്നലെ നീ പറഞ്ഞപ്പോഴേ ചാമ്പയ്ക് അടർത്തി ഇവിടെ വച്ചിട്ടുണ്ട് കേട്ടാ.
ആ എടീ ചേട്ട നേടുത്ത് പറഞ്ഞ് നീ പോയി ചാമ്പക്കൊക്കെ എടുത്തോണ്ട് വാ
ഞാൻ കൊൺ ഞാൻ പറഞ്ഞില്ലേ കൊറെ കഴിഞ്ഞ് ജോലി ഒതുങ്ങി കൊറെ കൂടെ കഴിയുമ്പോ ഞാൻ കൊണ്ടുവരാം
അപ്പൊ ഞാ വിചാരിച്ച എനിക്കരു മൂന്നര ഇട്ട് അഞ്ചര വരെ എനക്ക് മറ്റേ പല്ല് കമ്പി മുറുക്കാം
ഓ അതുണ്ടല്ലേ എൻന്റത് പതിനഞ്ച് ഈ മാസത്തെ കഴിഞ്ഞ്. ഇനി അടുത്ത മാസം പതിനഞ്ചാം തീയതി പതിനാറാം തീയതി ഒക്കെ വരുന്നേ. ഉം എന്റെ മിക്ക വാറൂം ഈ വർ ഷം എടുക്കൂടി, എന്റെ പല്ലെല്ലാം ലെവലായി പിന്നെ ഈ നാല് പല്ലടുത്ത്
എനിക്കും അതൊള്ളുടി പല്ല് എടുത്ത് എടുത്തൊരു ചെറിയ വിടവുണ്ട് ആ വിടവും ഒന്ന് സെറ്റ ആയാൽ മാത്രം മതി. അതിനുവേണ്ടി ഈ വലിച്ചി മുറുകി ഇട്ടേക്കുന്നേ, വേദന കൊണ്ട് വയ്യാ
ആ
ഇട്ടിട്ട് വേദനയ
ഇനിപ്പ ചാമ്പ കുറെ കഴുമ്പോ ജോലി ഒതുങ്ങുമ്പോ കൊണ്ടുവരാ, ജോലിയ ഒക്കെ ഒതുങ്ങി ഇനി കുളിച്ചാൽ മതി. ഉച്ചിട്ട് കൊണ്ടുവരാം ഇന്ന് ഒത്തിരി താമസിച്ച് മറ്റേല പൊട്ടറ്റ ഉണ്ടാക്കാത്തെന്ന അല്ലെ സാധാ അവളെ വിട്ടിട്ട് ഞാൻ കുളിച്ച് ഫ്രഷ് ആയിവിടെ രിക്കുന്നേ.
ആ
ഉം പിന്നെ കറന്റ് ചാർജ് ഒക്കെ വന്നോടി, കറണ്ട് ചാർജ് ഒക്കെ എങ്ങനുണ്ട് കൂടുതലാണോ
കറണ്ട് ബില്ല് ഞങ്ങൾക്ക് ഇ പ്രാവശ്യച്ച് കൂടുലായിരുന്നു, മൂവായിരം രൂപക്കക്കത്ത് ഉണ്ടായിരുന്നു. കാര്യം ആ് നമ്മടെ ചേട്ടന്റെ അമ്മ മരിച്ചപ്പളേ വീട്ടിൽ എല്ലാരും ഉണ്ടായിരുന്നല്ലോ. പിന്നെ നമ്മുടെ ഈ ലൈറ്റും കാര്യങ്ങള ങ്ങളും പിന്നെ മോട്ടറടിയും ഏ സി യും എല്ലാം കൂടായ അപ്പം നല്ലപോലെ കരണ്ടായി.
ആ
അങ്ങനെ മൂവായിരം രൂപക്കകത്തായി. എന്ന അല്ലെലും എ സി എല്ലാരും പറയും എ സി വെച്ചാൽ കരണ്ട വര ഞങ്ങൾ എ സി വെച്ചിട്ട് ഞങ്ങൾ ഒരു ദിവസം അത് അരമണിക്കൂർ മിനിറ്റ് ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് ഇടുമ്പോഴത്തേക് തണുക്കും ട്ടങ്ങു ഓഫ് ചെയ്യും ഞങ്ങൾക്ക് ആയിരത്തി സംതിങ്ങ് രൂപ ബില്ല് വരത്തുള്ളൂ. പക്ഷെ ഇതിപ്പോ മൂവായിരയ ആയന്ന് വെച്ചാ ഇത്രയും ആൾക്കാർ നമ്മടെ വീട്ടിൽ ഉണ്ടായിരൂല്ലോ എല്ലാരും ചൂട് സമയ എല്ലാരും അതിനകത്തോട്ട് കേറി അ ങ്ങ് കതക് അടച്ച് എസി ഇട്ട് അതിനകത്ത് കിടക്കുക. നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ ചേട്ടന്റെ വീടാകുമ്പോ
ന്ന്എപ്പ അഞ്ഞൂറ് രൂപുള്ളള്ളായിരുന്ന് അറുന്നൂറ് രൂപക്കെ ഇപ്പൊ എ സി കൊണ്ട് വെച്ച് താടക്ക്ന്നു മൂവായിരം രൂപ ഈ മാസം ഇന്റമ്മോ മതിയായി.
മയ ആയൊണ്ട് ഇപ്പൊ കൊറച്ച് ത് വന്നു